ആഹ് ഹലോ കേക്ക്ണ്ല്ലേ? ആഹ് ണ്ട് ണ്ട്.
ങ്ങ എന്തിനി ചെയ്യുന്നെ.
നല്ല സുഖായിട്ട് ഇരിക്കണ വടേ. ചായക്കെ കുടിച്ചങ്ങനെ
ഉം ഹൗസ് വൈഫാ ണോ?
ആഹ് ഹൗസ് വൈഫ.
ഉം വേറെ വർക്കൊന്നും ചെയ്യുന്നില്ലേ
വർക്കൊന്നുംല്ല. വീട്ടിലേ വർക്കന്നെ ഉള്ളു.
കുട്ടികളൊക്കെ?
കുട്ടികൾ നാലാളുണ്ട്.
ഉം ഉം
ഒക്കെ പഠിക്കാണ്.
ഉം ഉം അല്ല ഇല്ലല്ല ഞാനിങ്ങനെയൊക്കെ തന്നെയാ എന്ത് വരെ പഠിച്ച് എങ്ങനാ പഠിക്കാന്ക്കെ
മക്കള്ണ്ടോങ്ങക്ക് ആഹ ശേരി
മ് അങ്ങള് ഞാന്ങ്ങനെ പി എസ് സി ഒക്കെ നോക്കുന്നുണ്ടല്ലാതെ കോഴപ്പല്ല പി എ സി നോക്കുന്നുണ്ട് ങ്ങളാ
അമ്മള് അതൊന്നുല്ല ഹ്ഹ്
ഉ
പടനൊക്കെ മക്കളൊക്കെ പഠിക്കട്ടേഞ്ഞ് അയിന്റെടെ
കുഞ്ഞ പിന്നെ വല്ല്യ മക്കളാ കുഞ്ഞ മക്കളാ
ചെർതും വൽതൊക്കെ ണ്ട് വല്ല്യേ ഡിഗ്രിക്ക് പഠിക്കാണ്
ആ
പിന്നെ ആ ചെർത് ഒന്നാം ക്ലാസിലും അല്ല അയ്ന്റെ എടെല് രണ്ടെണ്ണണ്ട്
അല്ലല്ല മ് ഫസ്റ്റ് ആളായാലും ലാസ്റ്റ് ആളും നല്ല എയ്ജ് ഗ്യാ പ്പണ്ടല്ലോ
ആ ഇരുപതായി ഉം പിന്നെ അയ്ന്റെ എടെല് നാലള് ണ്ട് അങ്ങനെ
ല്ലെ
ആ ഓല് ഒക്കെല്ലാരും സ്കൂ ഇന്ന് സ്കൂള് ഇല്ലേനി
മ് മ്
ഇന്ന് ഒയ് വെനി പിന്നെ ആ ഒരാള് ഇപ്പോ മദ്രസില് പോയി ഒക്ക് രാത്രി ആണ് ആഹ് ഒരാക്ക് രാവിലെണ് അങ്ങനെ
ഉം
അവ്ടെ പിന്നെ എന്താ പിന്നെ വീട്ടില് ആരൊക്കെ ഇള്ളേ
വീട്ടില് ഞങ്ങാനും മോളും ഹസ്ബൻറും ചെറിയൊരു ഫാമിലി ചെറിയ ഫാമിലി ആ
ഫാമിലിആണ് സ്വന്തം വീടണോ ങ്ങളെ ആ അഹ്ശേരി ഉം പിന്നെ ഉമ്മ ഉപ്പ ഒക്കെണ്ടോ
ഉമ്മ ഉപ്പായാക്കെ ണ്ട് അവരെല്ലാരും കുടുംബം വീട്ടില് കുടുംബത്ത് അവര്ടെ വീട്ടില്
ഉം അഹ്ശേരി ഹസ്ബന്റ് അവ്ടല്ലേ
ഹസ്ബൻ്റ് നാട്ടി തന്നെയുണ്ട് അതിന് പിന്നെ ഈ എലക്ട്രോണിക്സിൻ്റെ വർക്കുണ്ടല്ലോ
അആ
ആ അതൊക്കെ ചെയ്യുന്നുണ്ട്
ആ അഹ് ശേരി
അങ്ങനെക്കേ പോന്നു
ഉ ഉച്ചക്കന്താ സ്പെഷ്യല് ഇന്ന് മഴ കോറവാണ്
ആഹ നല്ല കാലാവസ്ഥയാണോന്നോ
ആഹ് ഇന്നും ഇന്നലൊക്കെ മഴ കൊറവാ
ആഹ്
അവിടെ ഉണ്ടോ മഴ
ഇന്ന് ഇവിടെ മഴയില്ല ഇന്ന് രാവിലെ നല്ലോണക്കെ പെയ്ത് അതിന് ശേഷം നല്ല വെയിലുണ്ട്
ആഹ് ഇന്നല്ല വെയിലും മഴ മഴ കൊറവാ അതുകൊണ്ട് ഒരുപാട് തിരുമ്പിയതൊക്കെ ഒണങ്ങി
ആഹ് ആഹ് അതോണ്ട് ഇന്ന് ഒണങ്ങാല്ലെ ഒരുപാടെല്ലാം ഒണക്കി എടുക്കാരുന്നല്ലോ
ആഹ് എടുക്കും ഉം
ഊം ഞാനും ഇന്ന് ഇവിടെ ഒരുപാട് ഉള്ളെല്ലാം ഒണക്കി എടുക്കെ ചെയ്ത് ഉം അവിടെ വേനൽക്കാലൊക്കാവുമ്പോ കെണറ്റിൽ വെള്ളവൊക്കെ വറ്റുവോ?
ഇല്ല വറ്റൂല്ല ഇവിടെ പിന്നെ ഞങ്ങക്ക് പിന്നെ മറ്റേ പൈപ്പ് ഉപ്പ് വെള്ളണ്ട്
ഏഹ് അല്ലാഞ്ഞാ സർക്കാര്
ആഹ് അത് അതുണ്ട് പിന്നെ കിണറ്റിലും രണ്ടും കൂടെ ആവുമ്പോ വല്ല്യ കൊഴപ്പല്ല അടി കെണറിലിങ്ങനെ ഇണ്ട് വറ്റലില്ല ഈ പ്രാശ്യം വേഗം മഴ പെയ്തുണുണ്ടോ ചൂടുണ്ടോ നല്ല ചൂടുണ്ടായിനിം പക്ഷെ കെണറ്റില് വെള്ളം അങ്ങനങ്ങട് കൊറഞ്ഞിട്ടില്ല
ആഹ്
അവിടൊക്കെ വെള്ളണ്ടോ കൊറവയ്നിം
ഇവിടെ കൊറവായിരുന്നു അപ്പഴത്തേക്ക് രണ്ടാമത് കുഴിക്കേണ്ടിയൊക്കെ വന്ന് ഇപ്പൊ അപ്പ വെള്ളം കിട്ടി
ആഹ് അവടെ അങ്ങനത്തെ പ്രശ്നം വന്നില്ല
ഉം ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു ചെലര് രണ്ടാമത് കുഴച്ചവർടൊന്നും കൊഴപ്പല്ല
ആഹ് ഏഹ്
പിന്നെ പൈപ്പില് വെള്ളം കാണും പക്ഷെ ആ സമയത്തൊക്കെ പൈപ്പ് പ്പില് വെള്ളം കൊറവായിരിക്കും ഇടുന്നത്
ആഹ് ഓല് ഇങ്ങനെ അവിടെ എന്തേ കംപ്ലൈന്റ് വരുമ്പോ
ഉം അല്ല അല്ല അല്ലെങ്കിൽ തന്നെ ഓര് ഈ മഴക്കാലം ആകുമ്പോ വെള്ളം തുറന്നങ്ങ് വിട്ടേക്കും ചെയ്യും പിന്നെ ഒണക്ക് സമയം ആവുമ്പയ് ത്തേക്ക് അങ്ങനെ വലതായിട്ട് വെള്ളം വരത്തൂല്ല വരുമ്പഴത്തേക്ക് വെള്ളത്തിന് ക്ഷാമ ഉള്ളതോണ്ടേ ഓരോരുത്തര് ഇങ്ങനെ നേരത്തെ നേരത്തെ പിടിച്ചു വെക്കും താമസിച്ച് പോയാ
അഹ് ശെരി
ഓരോരുത്തര് തൊറന്ന് അവരുടെ വീട്ടിലത്തേക്കുള്ള പൈപ്പ് കണക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാലേ പിന്നെ ഇങ്ങോട്ട് വരത്തില്ലല്ലോ
ഉം ഉം
ഉം പിന്നാ
ഇവിട്ത്തോക്ക് അവിടെ ആ പിന്നെ എന്താ? വേറെന്താ? പിന്നെ ഇനി രാത്രിയില് എന്താ? ഫുഡ്?
ഫുഡ് രാത്രിയില് കാപ്പിയാക്കണം
ഏഹ് ചോറ് തിന്നൂല്ലേ?
ചോറുണ്ട് പക്ഷെ കാപ്പിയാക്കാനാ പറഞ്ഞത് കൊച്ചിന് അതാഷ്ടം
ഏഹ് ആഹ് അത് ശെരി ഹസ്ബൻറിന് അങ്ങനെ എന്താ ചപ്പാത്തി അങ്ങനെ വേണോ
എല്ലാ അതെയ അങ്ങനെയൊന്നും പറയത്തില്ല
ഉം
ചിലപ്പം പുറത്ത് മേടിച്ചൊണ്ട് വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കും
അപ്പം ഉണ്ടാക്കല
ആഹ അപ്പോം ദോശയൊക്കെ തന്നെയ പിന്നെ ചപ്പാത്തി പാർസൽ കടയിൽന്ന് മെഡിക്കോലോ കവറല നമ്മള് പരത്തി വെച്ചേക്കുന്ന ചപ്പാത്തി കവറില ചപ്പാത്തിയ ഉണ്ടല്ലോ അത് മേടിക്കും എന്നീട്ട് കറി ഉണ്ടാക്കി
അഹ് ശരി ആഹ്
ഇപ്പൊ നമ്മള് മൂന്നു പേരല്ലേ ഒള്ളൂ അപ്പഴത്തേക്കും ഒരു കവര് മേടിച്ച
ആഹ് കുറച്ച് ആഹ്
എളുപ്പപണി
വീട്ടില് പിന്നെ എന്താ എന്തൊക്കുണ്ട് പച്ചക്കറി അങ്ങനെയൊക്കെ
പച്ചക്കറി ചെറുതായിട്ടൊക്കെയുണ്ട് വലുതായിട്ട് എന്നാലും പച്ചക്കറൊക്കെ ഉണ്ടായിരുന്നു നേരത്തേക്കെ വഴുതനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ കുറച്ച് മണ്ണൊക്കെ നിരത്തിയപ്പോഴത്തേക്ക് അതൊക്കെ പോയി
ആഹ് മഴ ആവുമ്പോ ഒക്കെ പോകല്ലേ
ഉം തക്കാളിയോക്കെ ഉണ്ട് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റംമ്പൂട്ടാനുണ്ട്
ആഹ് വല്ലാ എല്ലായിടത്തും ഉണ്ടല്ലോ ഇപ്പൊ
ആഹ് ഇപ്പോ എല്ലാട ഉണ്ടായിന്ന് ഒരു സമയത്ത് എല്ലർക്കും അതിനോട് താല്പര്യം വന്നപ്പോ അത് മേടി വെച്ച് ഇപ്പ എല്ലാ വീടുകളിലും അതേ ഉള്ളൂ
ആഹ് ഇവിടെണ്ട് ഇവിടെ ഫസ്റ്റ്യിട്ടുണ്ടായത പക്ഷെ അത് പിന്നെ ഇപ്പോ കൊയിഞ്ഞ് പോയി
ആഹ് മഴയായുണ്ടേ മൊത്തവും പൊയിഞ്ഞു പോയക്കെയാ
ആഹ് എല്ലായിടത്തും ഞങ്ങള് അത്ണ്ടായപ്പോ ഭയങ്കര സന്തോഷിച്ചനി ഫസ്റ്റ് യിട്ട് ഇണ്ടായത് അത അപ്പൊ എന്താ അറിയോ ഒക്കെ അങ്ങട്ട് വീണ് ഇങ്ങനെ പോകും
അത് മഴയ ണ്ടായിരിക്കും കഴിഞ്ഞ പ്രാവശം മക്ക്മ്മക്ക് കഴിഞ്ഞ പ്രാവശ്യമാണ് ഫസ്റ്റ് ആയിട്ട് വന്നത് അപ്പൊ ഇപ്രാവശ്യയപ്പ അന്ന് ഒരെണ്ണാണ് കിട്ടിത് ഒരേ ഒരെണ്ണോ
ഏഹ് നല്ലോണം ഇത്ണ്ടോ ചോ മരത്തുമ്മ തന്നെ ചോക്ക് ഉണ്ടോ നിങ്ങളത്
അതായത് ശിഗിരങ്ങൾ ഉണ്ടോന്നല്ലേ
എല്ലാ ചോന്ത് റംപൂട്ടാന നല്ല റെഡ് കളറ ആയിട്ട് ങ്ങള് പറിക്കല്
ആഹ തന്നെ തന്നെ നല്ല ചുമന്നിട്ട് പറിക്കുന്നത്
ആഹ ശെരി ഞങ്ങളത് നല്ല ഹൈ റ്റ് വന്നണ് മരം
ആഹ് ബഡിയണോ
ആഹ അത് എല്ല അത് പിന്നെ ഇതുണ്ടായതാ കുരു കുരു ഇട്ടണ്ട് ണ്ടായതാ
ആഹ് ഇത് ബഡിങാ ബഡിങായോണ്ട് ചെറിയത് ഇതേ ഉള്ളു ഹൈറ്റ് വല്യ ഹൈറ്റില്ലാ നമ്മക്ക് എത്തിപ്പറിക്കാ ഒരാളുടെ പൊക്കാ ഇള്ള ഒരു
ആഹ് അങ്ങൻത്തതാകുമ്പോ നമ്മക്ക് ഇത് പറിക്കണെങ്കി നല്ല ബുദ്ധിമുട്ടാ
ആഹ് തോട്ടിയൊക്കെ ആക്കി വെച്ചിറ്റ്
വീടിന്റെ മോൾക്ക് കേറി പറിക്കണം പിന്നെ തോട്ടി വെച്ചിട്ട് ഉം മരെങ്ങെട്ട് നല്ല ഹൈറ്റിൽ അട് പൊന്തി പോയി
ആഹ് ആഹ്
അത് ഇങ്ങനെ ഈ തെങ്ങ് പ്ലാവ് അയിന്റെ എടേലാനു അപ്പ അത് അങ്ങട് കാച്ചല് കൊറവായി അങ്ങനാടാ പൊന്തി പോയതാന്ന് തോനുന്നു ഇപ്പൊ ഈ ഈ വർഷം നല്ല കായു ഇണ്ടായിന് ഞങ്ങള് വെട്ട് പകുതി വെട്ടണന്നിങ്ങനെ ഇങ്ങനെ വിചാരിച്ചിനി അപ്പൊ നല്ല കായ്ണ്ടായി ഇനിയിപ്പോ ആടെ നിക്കട്ടെ വിചാരിച്ച്
അത് ആരെ ഉദ്രവിക്കുന്നില്ലല്ലോ അതവടെ നിക്ക
ഉപദ്രവിക്കണില്ലാ
അതവടിക്കുമ്പോ അത് അതീന്ന് കാ വീഴുമ്പഴ്ത്തെക്ക് പറിക്കെയും ചെയ്യാ പൂച്ചിങ്ങക്കായ്
അതെ ആഹ് അതന്നെ
പക്ഷെ ഇതൊക്കെ മൊത്തം പൊഴിഞ്ഞ് പോകേയാണ് മൊത്തം പൊഴിഞ്ഞ് പോയി
ആഹ് ഒക്കെ രാവിലെ എണീക്കുമ്പോ മുറ്റത്ത് നറച്ച്ണ്ടാവും അപ്പം കാണുമ്പോ ഒര് സ് സങ്കടാണ് നമ്മള് ഇണ്ടായപ്പോ നല്ല സന്തോഷേനു
ഇപ്പം പറിക്കാന്ന് പറഞ്ഞോണ്ടിരുന്നതാ
ആഹ് അങ്ങനെ മക്കളെ കാണാനെല്ലം ഭംഗിയാണല്ലോ
ആഹ് ആഹ് അല്ലേലും ഈ പഴുത്ത് ചൊമന്ന് ചൊമപ്പ് ഒരുമാതിരി ഓറഞ്ച് കളറായിട്ട് കെടക്കുമ്പോഴത്തീന് നല്ല രസവാ കാണാൻ
നല്ല ടേസ്റ്റാ തിന്നാന്
ഉം ഉം പല വെറൈറ്റി ഒണ്ടല്ലോ അതിന്റെത്
ഉം ഉം വെറൈറ്റിയിണ്ട്
ഉം വരിക്കയും കൂഴയും പിന്നെ മഞ്ഞ കളറ് ഇത്
ആഹ് ആഹ് ഇത് ഒരു യെല്ലോ കളറാണ് തോനുന്നു ഫസ്റ്റായിട്ട് ഇണ്ടായല്ലേ അങ്ങനെത് അവണേ ഉള്ളൂ
ഉം ഉം
റെഡായിട്ട് വെരുന്നില്ലാ ഇനിയിപ്പോ എന്താ അറിയില്ലാ കൊറേ ഇണ്ട് മരത്ത്മ്മില് നല്ലോണം ഇണ്ടായിന് പക്ഷെ ക്കെങ്ങനെ
പൊയിഞ്ഞ്
ഇപ്പ ഇത് കൊയിഞ്ഞ് വീകാണ് വലുതാവണേന്റെ മുന്നേന്നെ ഉം അങ്ങനെ ഇനിപ്പ റെഡിയാവായിരിക്കും ഫസ് റ്റായിട്ട്ണ്ടായിറ്റല്ലേ ഇനി അടുത്ത കൊല്ലൊക്കെ റെഡിയാവായിരിക്കും
മഴ സീസൺ ആയത്
ആഹ് എന്ന് കാലാവസ്ഥന്റെ പ്രശ്നണ്ടാവും
ആഹ് ഒണക്ക് കഴിഞ്ഞും ഒണക്ക് സമയത്തും പൂ കായിച്ചിട്ട് മുറ്റി കാ മുറ്റി വരുമ്പഴ് ഇടിയും മഴയാ അപ്പഴ്ത്തേക്കൊള്ളെയെല്ലാം പൊഴിഞ്ഞു പോവും
പിന്നെ വേറെന്താ
വേറെന്താ പ്രത്യേകിച്ച്
ചക്ക മാങ്ങക്കെ ചക്കയും മങ്ങേക്കെണ്ടോ ചോയിച്ചേ
ക്കേ മാങ്ങിക്കെണ്ട്
മ്
ഇല്ല ഇത്തിരി കർപ്പൂരം വാങ്ങി ഒക്കെണ്ട് അത് പഴിപ്പിച്ച് കഴിഞ്ഞ നല്ല മ ടേസ്റ്റും നല്ല മണമല്ലേ പിന്നെ കിളിചുണ്ടൻ മാങ്ങ
ആഹ എന്നാ ശരി സം സം ആഹ
ആഹ